ഹലോ
ആ കേൾക്ണില്ലേ. ആ ഇണ്ട്ണ്ട്ണ്ട്
ആഹ് പറയൂ എന്താ നല്ല വിശേഷം
ഉം സുഖം അങ്ങനെ പോണ്
കിടന്നിട്ടില്ലേ
ഇല്ല. കെട്ന്നില്ല
ഉം നേരം വൈകോ കെടക്കാൻ ആ വെഴുകുവോ കെടക്കാൻ ചോയ്ക്ക
ആ അവിടെ വൈകും പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആകും ഉം ഹസ്ബൻ്റ് വരാണ്ട്. ഹസ്ബൻ്റ് വന്നിട്ടേ ഒർങ്ങൊള്ളൂ
ആണോ ആഹ്
ഉം ഓല് ജോലിക്ക്. ഹാ ജോലിക്ക് പോയി വന്നീനി പിന്നിം പോയതാ ആഹ് പൊറത്തു പോയാ
ഉം ഉം
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്
വേറെന്താ വിശേഷം
മയ ഉണ്ടോ ഇപ്പവ്ടെ
മഴ ഇല്ല്യ മഴ ക്ക് ഇന്ന് ഇണ്ടായിട്ടില്ല അങ്ങനെ
ഏ വെയിലേനി
ഇന്ന് വലുന്ന അവിടെ എങ്ങനെ മഴുണ്ടോ
ഇവിടെ വെയിലും ഉണ്ടായിരുന്നു മായ ഉണ്ടായിരുന്നു രണ്ടുണ്ട് ഉ ഒരു വൈകുന്നേരംക്കൊയപ്പ മഴയുണ്ടായന് പിന്നെ പകലൊക്കെ വെയിലും ഉണ്ടായന് മൂട ണ്ടായിരുന്നു അങ്ങത്തെ ഒരു കാലാവസ്ഥയിന്നന്ന്
ആഹ
ഉം ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടണ്ടോ അപ്പൊ
ആഹ ഇല്ല കുറവാണ് ഇന്റെപ്പോ ഉണങ്ങി വയിലായ കാരണം നക്കൊന്നമീ കിട്ടി
ഏ ശെരി വാഷിംഗ മെഷീനിൽ ഉണിക്കാണ്ട് ചിക്കല
ആഹ് ശുചക്ക ചക്കിയ അങ്ങനെ ഉണങ്ങള്ളൂ കാട ഉണക്കാതെ ചട്ട ഉണ ട്ടേല്
ആഹ നാ തന്നെരു മണാ
അതെ ഉ വന്ന് നല്ല ഫ്രഷ ആയിട്ട് കിട്ടൂലപ്പോ ഉം പിന്ന അതെ ഓ ഒക്കളണ്ട് അെ മക്കളതൊക്കെയണണ കിട്ടാൻ ഭയങ്കര പേർ
ഏ മ മക്കള എങ്ങനെ പഠിക്ക
ആഹ് ഒരാള് പത്ത സു
ഉഏ
പത്ത് വസ
ഉം
ഉം നഞ മക്കള നക്കക്കനെ മക്കള ഇത്രവാ
നിനിക്ക ഒരാള് മ ഒരു മോണ്ട് ഉം ഒരു വയസ് രണ്ടു മാസമായി ഉ ഉ കല്യാണം കഴിഞ്ഞിട് അഞ്ചു വർഷം
അതെ വൈജോ
ആഹ ഉണ്ടായി പോയിക്കണ
ആഹ് ആഹ
ഉം ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങ ഫുഡ് ഇന്നിപ്പം ഞാൻ നോമ്പറന്ന പ്പൊ ഞാൻീ ഫുഡ് കഴിച്ചിന് പിന്നൊന്നും കഴിച്ചില്ല
ഉം
ഇന്ന് ഓട്ടാടയും
ആ ആ
ഓട്ടാടും ബീഫ് കറി കറി എനിക്ക് പറ്റൂല അപ്പൊ ഞാന് മറ്റേ വെജിറ്റബിൾ കുറുമല്ലേ
ആഹ അത്ണ്ടാക്കിണ്ടാവും നിങ്ങളടുത്തെ സ്പെഷ്യല ഓട്ടടാ
ഇവടെ ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടാ അപ്പ പിന്നെ എനിക്ക്ും കുഴപ്പില്ല അപ്പൊ പിന്നെ അങ്ങനെ തിന്ന് ഇപ്പൊ നാളെ പത്തല്ലേ അപ്പൊ നാളെ എന്തേും സ്പെഷ്യലൊക്കെ
ആ സ്പെഷ്യൽ ഉണ്ടും ഉ ഞാനൊ ഉണ്ടാക്കിട്ടില്ല നാളെണ്ടാക്കാ് അ എനിക്ക് മാത്രമേ നോമ്പോള്ളൂ അപ്പൊ പിന്നെ പിന്നെ മക്കളല്ലേ
ആ അതെ ആ പിന്നെപ്പോൊ ഇന്ന് ഇപ്പ നോമ്പോറ്റാലും നോബോറ്റിലേലും മക്കളുണ്ടാവുമ്പോ നമ്മള്
ആഹ അപ്പൊ അവർക്ക് എന്തായാലും എല്ലാം ഉണ്ടാക്കണം പിന്നെപ്പോ അങ്ങനെണ്ടാക്കി
അപ്പൊ ഞാനും ചോറന്ന ഇക്കല്ലെങ്കിലും നോമ്പണ്ടാവുമ്പോ ആ ആ അല്ല ആവണള്ളൂ ആ നോമ്പിന ഇക്ക് നോമ്പറക്കുമ്പോ ചോറാ ഇഷ്ടം
ആ ശരി ഫുഡൊക്കെ നിങ്ങളെ ന്നെ ഇണ്ടാക്ക
ആ അതെ വേറെ ഞാൻ തന്നെല്ലേ ഉള്ളൂ വീട്ടില് ഹസ്ബൻന്റ് ഉണ്ട് ഹസ്ബൻഡറ് ഉണ്ടാവുമ്പോ ഹസ്ബൻ ചെയ്യറൊക്കെ ഇണ്ട് കറീക്കെ വെച്ച തരും മീനൊക്കെ ആണെങ്കിൽ പച്ചക്കറിമക്ക് വരില്ലട്ടോ മീനാണെങ്കിലേ വരുൂ
ഉം
ഉം
ഉം ആൾക്കും ഇഷ്ടല്ലാത്താണല്ലോ മീനൊക്കെ മീനും മീനും ആവുമ്പോ വരുന്നല്ലേ പറ
ആഹ മീന വരിഅഹ്
ഏ എല്ലാർക്കും അർപ്പ തൊടാന അങ്ങന
ഇല്ലല്ലീ മിനൊക്കെ നന്നാക്കി തരുും കറി വെച്ചരുക്കയും ചെയ്യും ഇപ്പൊ അങ്ങിനെ വരലില്ല അത് പ്രവാസി ആയിരുന്നപ്പോൾ അപ്പ അങ്ങനെ അവിടുന്ന് ചെയ്തിട്ടേ അവരങ്ങനെ പച്ചക്കറി വെക്കൂലല്ലോ
ആഹ ആഹ് ആഹ
ഇയിലൊരു വെള്ളം വെച്ച് പോവയില്ല്യ ചെയ്യാ
ആഹ് ആഹ ശെരി ആഹ
അതികം കൊണ്ടാവുമ്പോ അതാ വെക്ക മ മീനാണെങ്കി മൂപ്പർ ക്ക് ഇഷ്ടപ്പെട്ട മീനാണെങ്കി പിന്നെ പറയാൻ വേണ്ട പിന്നെ ഞാന ആയിമ്പേ തൊട്ടേണ്ട ആവശ്യമില്ല ആണല്ലെ ഉ ഉ മീൻകറി അടിപൊളി യായിട്ടു വെക്കും
ആഹ് ഇന്റെ ഹസ്ബൻഡ് ഫുഡ്ണ്ടാക്കാൻ നല്ല ബെസ്റ്റാ പക്ഷെ ആള അങ്ങനെ കിട്ടൂല
കിട്ടൂല ആഹ മടി ഉണ്ട് മീനാവുമ്പോ പിന്നെ ഓരവിട ഇണ്ടാവകുമ്പോ നീയായ നേരം വഴുകും ന്നു പറഞ്ഞിട്ട് കൂടുന്നതാണ് ഇജോന്നു വേഗം നോക്കിക്കന്ന് പറഞ്ഞിട്ട്
ആ ശരി എന്നാലും ഓല് നമുക്കൊരു സമാധാനം ലോ കൂടുമ്പോ പക്ഷെഓല് ക ഓല് വെക്കാണെങ്കിലും അയിൽ ഉപ്പ് ഇട്ട് കർപ്പൂരം വരെ നമ്മൾ ചയ്തു കൊടുക്കേണ്ടി വരും
പുളി അവിടന്ന് ഇടുത്ത ഉപ്പ് അവിടുന്ന് എടുത്ത മുളക് പൊടി എവിടെ ഒക്കെ മുന്നിൽ ഇണ്ട് ണ്ടാവും എന്നാല് നമ്മള് കൊടുക്കണം പിന്നെപ്പോ ഞമ്മള അവിട്ന്ന് വന്നിരാന്നുണ്ടെങ്കിലും നമ്മുക്ക് പണി ഇരട്ടിക്കാരം.
ആ അനെ ഓ ഞമ്മള് ആകുമ്പോ ആ ഉള്ള കൊട്ടതളത്തിൽ പത്രം തെന്നെകഴി ക്കാണ്ടൊക്കെ എടുക്കും ഓല ആകുമ്പോ ഇങ്ങനെ തട്ടുമ്മേ ഇങ്ങനെ ഓരോന്ന് വലിച്ചിടും ആ അതെ അതെന്നെ
അത്ശരിയാ
പിന്നെ മക്കളൊക്കെ ഉറങ്ങിയോ
ആഹ ഒരാൾ ഉറങ്ങി ചെറിയാൾ ഉറങ്ങി മറ്റത് നിന്ന്നേരത്തെ ഏട്ടന്റെവീട്ടിക്ക് പോയിക്കാണ് അവിടെ നി ന്നു പറഞ്ഞിട്ട്
ഏ ഒര് വിരുന്ന്പോയതാ
ആ വിരുന്ന് പോയതാ ആ താത്തന്റെ മോൻ വിളക്കിണ്ട് ഓനോട് പറഞ്ഞയാക്കാന്നു പറഞ്ഞിട്ട് അങ്ങട്ട് വിട് അങ്ങനെ പോയി എന്തായിന്നിട്ട് ആ കിടക്കണം ആൾ വന്നിട്ട് വേണം ഫുഡ്കഴിക്കാൻല്ലേ ഉം ഉം ഇനിയിപ്പോ കഴി
പിന്നെ ആര് ഹുസ്ബൻഡ്ഓ ഹസ്ബഇന്റ് തോനെയും പുറത്തുന്ന് തന്നെയാ കഴിക്കല് വീട്ടിൽന്നന്ന് കഴിക്കല് കൊറവാ കുറവാ.
അതെ എന്താവർക്ക് അപ്പൊ
വീട്ടിൽന്ന് ഓല് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ
ആ അപ്പൊ അങ്ങനെ കഴിക്കണതാ ഉം ഉം
ഉം രാത്രി മാത്രം പിന്നെ രാവിലെ ഉച്ചക്കൊക്കെ ഉണ്ട ഉച്ചക്ക് പിന്നെയും പണി സൈറ്റിന്ന് അങ്ങനെ കഴിക്കും
ആ
ഓരെ പണി ജെസിബിന്റെ പണി അപ്പൊ സൈറ്റില് ചെലപ്പോ ഉണ്ടാവാരി ക്കും അല്ലങ്കി ഓര്എവിടേലും പോയി കഴി കേറും സൈറ്റിനോ അങ്ങനൊക്കെന്നെ രാവിലെ പിന്നെ എന്നുവിടുന്ന് ചായ കുടിക്കും
അതല്ലേ അം
ഉം നിങ്ങൾ വർക്ക് ഔട്ട്ഓക്കെ ചെയ്ലുണ്ടോ
വർക്കഔട്ട് ഒക്കെ ചെയ്ലുണ്ട് ഞാനിപ്പോ ഡയറ്റ് ഒക്കെ എടുത്തിരുന്നു ഇപ്പ ആ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തിക്ക. നല്ലൊരു ഡയറ്റ് ആരുന്നു ഡയറ്റ എട് എടുത്തിട്ട് ഒന്ന് തട്ടി കുറക്കാൻ വേണ്ടിട്ടുണ്ടണ്ടനത് അത് ഒരു മാസം കംപ്ലീറ്റ് ചെയ്ത്ണ്ട് രണ്ടാമത്തേമാസം ആയപ്പോഴേക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നിർത്തിയത് പിന്നെ തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തും അങ്ങനെ വിചാരിക്കും ചെയ്യണന്ന്പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല
പഠിക്കുവാ
മക്കള് അ രണ്ടാളാണ് ഒരാള് പഠിക്കയാണ് ഒരാൾക്ക് സുഖമില്ല ഇപ്പൊ പഠിക്കനില്ല.
ഏ അഎന്തേയ്
നടക്കാത്ത കുട്ടിയ
ഏ ശരി ഏ ഒൽക്ക് എത്ര വയസ്സായിന്ന്
ആൾക്ക് പത്ത് വയസായി
ഉം ശരി സാരില്ല ഓരോവിധിയാ
അതെ ഹാ അ
മോളോ
മോഹനന്നെ രണ്ടാളും മോൻ ഉമാക്ക ആൺകുട്ടികളാണ്
ആഹ വല്ല നല്ലോ നോക്കിട അണ്ടാവും
അതെ അതെ ഉം
പിന്നെ സമയക്കെ എങ്ങനെങ്ങള്
സമയം
എല്ലാത്തിനും സമയം കിട്ടും
അങ്ങനെയൊന്നുമ ഇല്ല ഓന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാാന ഇങ്ങനെഓരോന്ന് ചെയ്യും ഉ ഇന്ന് പന്ത നേർ തുടങ്ങിയ എത്രർക്കും ഒറേ നേരം എങ്കക്ക് കുറഞ്ഞ പതിനൊ മണൊക്കെ ആകും പ ഇന്നും പന്ത്രണ്ടൊക്കെ ആകവും ഞങ്ങള്ൾ കിടന്നാലും ഓന ഇറങ്ങി ഉണ്ടാവ പിന്നെ ഞാൻ കിട്ടന്ന് ഇറങ്ങിട്ടുണ്ടാവും ചിലപ്പോ
മും
ചില ദിവസങ്ങളിൽ നേരത്തെ ഉറങ്ങും. ചില ദിവസങ്ങളില് ഉറക്കം കുറവാണ്.
ഉം ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടമുള്ള ആളാ.
ട്രിപ്പ് പോകവും ട്രിപ്പ് പോകൻ ഭയങ്കര ഇഷ്ട ആഹ എനിക്ക് യാത്ര ഇഷ്ടം ആഹ എന്താ? ബെഡില് വർക്ക് തന്നെർക്ക് ഡ്രൈവർ ആണല്ലോ അപ്പൊ കാരണം- അങ്ങനെ ലോങ് ലോങ് ആയിട്ടുള്ള ഡ്രൈവിംഗ ആണ് മൂന്നാറ് ശിവകാശി അത്ങ്ങനെ പോയുന്നില്ല അവര് പോയിട്ട് അവിടക്ക ഇങ്ങനെ കൊറെ കമ്പനികള ഉള്ള കാരണം- നമ്മുക്ക് എപ്പഴും പോവാ അവിടെ ആരടൊക്കെ ആയിട്ട്ണ്ടാവും അപ്പൊ അങ്ങനെ പോകുന്നുണ്ട് മൂന്നാ റൂമ് ചെല സമയത്ത്ണ്ടാവും അവരെ റൂമാള് ഫ്രീണ്ടേലല്ലേ ഇണ്ടാവൊള്ളൂ
ആഹ് ആഹ്
ഇല്ലങ്കി ഇണ്ടാവൂല
ഉം ശരി ഉം പിന്നെ മോനിപ്പൊ പത്താ ക്ലാസ്റ്റാല്ലേ വ
ആഹ് മോന് പത്താം ക്ലാസ് പ്ലസ് വണ്ണ്ന് കൊടുത്തിട്ട്ണ്ട് കിട്ടീട്ടില്ല കിട്ടിയാ സ്കൂള് ക്ക് വേണ്ടന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എട്ത്തിട്ടക്ക അട്ത്ത മാസം ഒര അലോട്ട്മെന്റൂക്കൂടി ഇണ്ടല്ലോ
ട്രാൻസ്ഫർ കൊടുക്കാലോ
ആ ഉം ട്രാൻസ്ഫർ കൊടുക്കണന്ന്ണ്ടേല് ഇഞ്ഞ് അടുത്ത അലോട്ട്മെന്റില് കിട്ടൊ ഇല്ലേന്നറിയണം കിട്ട്ണണ്ടെങ്കില് ഡ്രാൻസഫറെയ്യാൻ പറ്റുള്ളൂ അല്ലേ അവിടെ തന്നെ പഠിക്കണം കിട്ട്ണണ്ടങ്കില് റ്റ് ചെയ്തേരും
ഉം ആ ശരി ആ കിട്ടും കിട്ടാക്കൊന്നുല്ല നമ്മള് ട്രാൻസ്ഫർ- കൊടുത്താ കിട്ടൊക്കെയ്യും
ആഹ്
ഉം ഫസ്റ്റ് അലോട്ട്മെന്റിലെന്നെ ഓന് സ്കൂള് കിട്ടീനോ
ഇല്ല ഫസ്റ്റിലില്ല സെക്കൻഡില് ഓന്റെ സ്പോർട്സ് ഓന് സ്പോർട്സില്ണ്ട് അപ്പൊ സ്പോർട്
ആ സ്പോർട്സ് കോട്ടണ്ടെങ്കി പിന്നെ എന്തായാലും കിട്ടും
ആഹ് അപ്പൊ സ്പോർട്സ് കോട്ടെലാണ് ഫസ്റ്റ് അലോട്ട്മെന്റില് കിട്ടിയത് മാർക്ക് കൊറവാണ് എഴുപത് ശതമാനക്കൊള്ളൂ
ഏ
ഉം അപ്പൊ പിന്നെ ഇപ്പന്താ ഒന്നും
ആ എഴുപത് ശതമാനൊക്കണ്ടായാലും സ്കൂള് കിട്ടനുള്ള മാർക്കൊക്കെണ്ടല്ലോ
ആഹ് ഇണ്ട് എന്നാലും ഏ സമാധാനല്ല കിട്ടിയങ്കിതന്നെ കിട്ടി ഇപ്പ കിട്ടിയ സ്കൂള് ഒരു കുന്നിന്റെ മോളിലാണ് പോണെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ നിപ്പ കാരണം
ആഹ്ശരി പിന്നെ നിങ്ങളങ്ങനെ വീട്ടില് കൃഷിയൊക്കെ ചെയ്യല്ണ്ടോ?
കൃഷി ചെയ്യലില്ല കൃഷി ഇഷ്ടാണ് ഞങ്ങളെ വീട്ടില് സൗകര്യം ഇല്ലാത്ത കാരണം അങ്ങനെ
ഉം ഉം ഈ ടെറസിലൊക്കെങ്ങനെ ഗ്രോബാ ഗ് അങ്ങനെയൊക്കെ ചെയ്തൂടെ
അങ്ങനെ ഞാൻ ചെയ്തിരുന്നു പിന്നെ മണ്ണ് മേലക്ക് കൊണ്ടോലൊക്കെ ഭയങ്കര റിസ് ക്കായപ്പോ നിർത്തി കൊറച്ച് മടിയ്ണ്ട് പിന്നെ ഫോണ് കിട്ടുമ്പോ ഫോണിലൊക്കെ ഇരിക്കും പിന്നെ ഒന്നിനും സമയണ്ടാവൂല്ല
ആ അതന്നെ ഈ ഫോൺ ഇണ്ടായ തന്നെ ഒരു വിധൊക്കെ സമയങ്ങനെ തീരും
അല്ല ഫോണടുത്ത് സമയം പോണത
ഉം അതന്നെ വേണെങ്കിൽ സമയം നോക്കാനായിരിക്കും ഫോണെടു ക്ക പിന്നെ സമയം പോയത് കാണൂല അ
അതൊക്കെതന്നെ അവസ്ഥ പിന്നെ ന്ന ന്നാ യിക്കോട്ടെ വിളിക്കണ്ട് ഓക്കെ ശരി